ഹലോ
ഹലോ ആ എന്ത് എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷം അവിടെയോ?
നല്ലതന്നെ സുഖം മഴയൊക്കെ ഉണ്ടോ അവ്ടെ
ഇല്ലല്ല ഇന്ന് വെയിലായിരുന്നു മഴ ഇണ്ടായിരുന്നു വ മിനിഞ്ഞാന്ന് ഇന്നലെ ഇന്നലെ ചെറുത
ആ ആ ഇവടിം തന്നെ ഇന്ന് പെയ്തിട്ടില്ല എടയ്ക്ക് ഇങ്ങനെ ഒരു മുടിക്കെട്ടല് ണ്ടാവും പെയ്തിട്ടില്ല
ആഹ് ആഹ്
പിന്നെ ഞാൻ എന്തേ വിളിച്ചതെന്ന് അറിയോ നമക്ക് കുട്ടിക്ക് പിന്നെ ട്യൂഷന് കൊടുക്കണന്നുണ്ട് അപ്പോ
ആഹ്
അത് ഓൺലൈനായ്ങ്ങാണ്ടാണോ കൊടുക്ക്ണ്ടത് ഓഫ് ലൈനായ്ങ്ങോണ്ടാണോ കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് അപ്പൊ ഏതാ നല്ലത് എന്നുള്ളത് ചോയ്ക്ക നിന്റെ കുട്ടികളെ പിന്നെ പർഞ്ഞയ് ക്കാണ്ട് ന്ന് പർഞ്ഞിരുന്നില്ലേ അത് ഓൺലൈൻ ആയിട്ടോ ഓഫ് ലൈൻ ആയിട്ടാണ് ചെയ്യണ
ഞാന് വ്ടെ ഓ ഓൺലൈനായ്ട്ടാണ് കാര്ണം പിന്നെ ഓഫ് ലൈനായിട്ട് കൊർച്ച് ദൂരത്ത്ക്ക് പോണം നമുക്ക് വ്ടെ അടുത്തൊന്നും ഇല്ല ഏ ആ അപ്പം നമ്മള് ഓൺലൈൻ ആയിട്ട് ആകുമ്പോ നമുക്ക് നമ്മൾ പറയണ സമയ ട്ട് എടുക്കുന്നുണ്ടല്ലോ കുട്ടിക ഇൻഡവിജ്വൽ ആയിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട് കു ഇപ്പ നല്ല മാറ്റവുണ്ട് ട്ടോ ഓൺലൈനായിട്ട് നമ്മ് ആ
കൂടുതൽ നന്നായിട്ട്
ആഹ് എനിക് ക്ക് തോന്ന്ണത് അതാണ് അപ്പൊ നമ്മളൊരു ശ്രദ്ധയുണ്ടാവും. ഇത് ഓഫ്‌ലൈൻ ആയിട്ട് പോകുമ്പം നമ്മള് വീടുകളിൽക്കെന്നേണ് പോണതേ. ട്യൂഷൻ സെൻ്ററല്ല. വീടുകളിൽ ഇപ്പ ഡിഗ്രി കഴിഞ്ഞ കുട്ടികള് അങ്ങനെയൊക്കെ ആയിരി ക്കോലോ ആഹ് പക്ഷെ അത് നമ്മളെ നമ്മള് പോവാ നമ്മള് കണ്ണെത്തുന്നില്ലല്ലോ ഇതാവുമ്പോ എന്തൊക്കെ. ആഹ് അം പഠിപ്പിക്ക്ണത് നമ്മക്ക് കാണാൻ കയ്യും ഏഹ്.
ആഹ്. പക്ഷെ നമുക്ക് കുട്ടികള് കൂടുതൽ നേരം ആ ഫോണിലെന്നെ കോൺസെൻട്രേ റ്റ് ചെയ്ത്ങ്ങാണ്ടിരിക്കുമ്പഴേ കണ്ണിനൊക്കെ കേടല്ലേ. അതുണ്ട്. അപ്പൊ, പിന്നെ അതേപോലെ ഓഫ്‌ലൈൻ ആണ്ന്ന് ണ്ടെങ്കിലി റ്റിങ്ങനീണ്ട് നമുക്ക് കുട്ട്യേക്ക് ഒന്നും കൂടെ, കണ്ടും കൊണ്ട് അവര് അടുത്ത് നിന്നിട്ടാകുന്ന്മ്പഴേ ബ് ക നമുക്ക് ബ്ലാ ക്ബോർഡിലൊക്കെ എഴുതിയിട്ടല്ലേ അപ്പ അത് ചെയ്ത്
ആഹ് അത്ശര്യാ. അത് നമ്മള് പിന്നെ നമ്മളെ സാ നമ്മക്ക് എങ്ങനേണോ സാഹചര്യം ഓഫ് ലൈനായിട്ട് ത് അടുത്താണ് ന്ന്ണ്ടെങ്കി നമ്മൾ അങ്ങനെ വിടാ.
ആഹ് ഇൻക്കിവിടെ അടുത്ത്ണ്ട്. പക്ഷെ പിന്നെ അ പ്പ ഇനി ഓൺലൈനായിട്ട് ആകുമ്പ നമ്മള് വീട്ട് തന്നെ ആവ്വോല്ലോ. അപ്പൊ ഏതാണ് കൂടുതലും ന നല്ലത് ന്ന്ള്ളതൊന്ന്
ഉം ഓൺലൈന് മോശൊന്നുല്ല. ആഹ് മോശൊന്നുല്ല നല്ല ക്ലാസ്സൊക്കെ തന്നെയാണ്.
ആഹ് പിന്നെ ഈ ഓൺലൈനാകുമ്പഴേ ഇപ്പോ കൊറോണ കാലത്തൊക്കെ ഫുള്ള് ഓൺ ലൈനെന്നേന്നു കുട്ടിയേൾക്ക്. ഇപ്പ രണ്ട് കൊല്ലം ന്ന് പറയ്ണ പോലെ ഫുള്ള് ഓൺലൈനേന്നു.
ആഹ് അന്ന് മുതലാണല്ലോ കുട്ടികൾക്ക് ഈ ഫോണ് കിട്ടാൻ തുടങ്ങിയത് കയ്യില്.
അതെ ആഹ് അപ്പൊ അന്ന് മുതലാണ് കുട്ടികള് അ അയ്‌ലന്നെ ഫുള്ളഡിക്റ്റാവാനും എന്തിനും ഏതിനും ഫോണ് വാണം. നമ്മളെക്കാട്ട്ലും കൂടുതല് ഉപയോഗം അവര് ക്കാ ഫോണ്. പഠിപ്പിന് ന്ന് പർഞ്ങ്ങാണ്ട് വാങ്ങും. പിന്നെ എന്തിനാ ഫോം വാങ്ണത് ന്നറീല. ഞമ്മളെ മുമ്പ്ന്ന് പഠിക്ക്ണത് ഇള്ളത് നോക്കിട്ക്കും. പി ന്നെ കൊറ്ച്ച് കഴിഞ് ഞമ്മൾക്ക് പിന്നെ എപ്പഴും ഓരെ പിന്നാലെ ഇര്ക്കാൻ പറ്റൂലല്ലോ. അപ്പം പിന്നെ അവര് വേറെ ഏത്ക്കേലും ഗെയിമിൽക്കോ അല്ലെങ്കില് വല്ല പിന്നെ കാർട്ടൂണ് കാണാനോ അങ്ങനെന്തെലൊക്കാരം പിന്നെ പോയി വരുമ്പ കാണാ.
ആഹ് ഷോട്സ് ഷോർട്സുകള് ഉം.
ആഹ്. അപ്പൊ പിന്നെ ആ ഒരു ത് അവടെ നഷ്ടപ്പെടല്ലേ ചെയ്യ്ണത്. അങ്ങനിണ്ട്. പിന്നെ ന്നർണാല് നമ്ക്ക് ഓൺലൈനാവ്മ്പോ നമ്മള് ഫ്രീയായി ഫ്രീ ടൈമില് നമ്ക്ക് ഏത് നേരത്ത് വാണം ന്ന് ണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണിക്കാനും,
ആണ് ആഹ് അതെന്നെ. ഏതിനുണ്ട് മെറിറ്റ്സുംണ്ട് ഡിമെറിറ്റ്സുംണ്ട്. ഏഹ് ആഹ് അതാണ്. അപ്പ നമ്മള് ഒരു മണിക്കൂറൊന്നു ല്ല്യ മുക്കാമണിക്കൂറോക്കെ എടുക്കൊള്ളൂ ക്ലാസ്. പിന്നെ ന പിന്നെ നമ്മള് അയ്‌ന്ന് ഹോം വർക്ക് എന്തെലൊക്കെ തെരാണ്ന്ന്ണ്ടെങ്കിൽ അത് ചെയ്യാ, ആഹ് ന്നട്ട് പിന്നെ അയച്ച് കൊടുക്കാ.
ആഹ് ഒക്ക ഫോട്ടോട്
ആഹ് ആഹ് വല്ലാണ്ടൊന്നുല്ല. നമ്ക്ക് പിന്നെ എഹ് ഞാന് എല്ലാ വിഷയത്തിനൊന്നുല്ല. അങ്ങനെ വേണംന്ന് ഇണ്ടെങ്കി അങ്ങനെണ്ട്. നമ്മക്ക് ബുദ്ധിമുട്ട്ള്ള വിഷയങ്ങൾക്ക് ട്യൂഷന് കൊടുത്താ മതി.
ആഹ് മെയിൻ സബ്ജക്റ്റ്കളാണോ ഇട്ക്ക്ണത്?
ആഹ് ആഹ് മാത്സ് ഇംഗ്ലീഷൊക്കെ.
മ് മാക്സക്കെ ഞമക്ക് ഓൺലൈൻല് പിന്നെ പറഞ്ഞാ മനസ്സിലാവോ? കുട്ടികൾക്ക് നമുക്കീ ബോ ഡ്ലെയ്‌തിങ്ങാണ്ട് അമ്മക്ക് പർഞ് മനസിലാക്കണ അമ്മക്കാന്നെപ്പ അമ്മക്ക് സാധാരണ ഒന്നാലോയ്ക്കാണ്ടെങ്കിലേ പ്പ അമ്മക്പ്പ ക്ലാസ്സില് പോയിര്ന്ന്ങ്ങാണ്ട് കണക്ക് ടീച്ചറ്ങ്ങനെ എ ണ്ട്അമ്മക്ക് പഠിപ്പിച്ച് തര്ണതും ഓൺലൈനായിങ്ങോണ്ട് അമ്മ ക്ക് ഫോണിലഅമ്മക്ക് കാണിച്ച് തരുമ്പഴും. പ്പ് കണക്കൊക്കെ ആവുമ്പോ കുറച്ച് കൂടുതല് ഓഫ്ലൈനാ നല്ലത് തോന്നുന്നുല്ലെ?
പിന്നെ ബോഡൊക്കണ്ട് അമ്മള് വേ ഭിത്തീല് വെച്ചിട്ട് ബോഡ് വെച്ചിട്ടാണ് ടീച്ചർ ക്ലാസ്ട്ക്ക്ണത്. ആഹ് അത് വല്ല്യ സ്ക്രീന് വെച്ചിട്ടാണ് ചെയ്യ്ണത് അമ്മളമായ്‌രി മുബൈ ല്ലല്ലല്ലോ പക്ഷെ അമ്മക്ക് കാണുമ്പോ അത് ശരിക്ക് കാണകയ്യ്ണ് ണ്ട്. ഏഹ് റേഞ്ച്ള്ള സ്ഥലങ്ങളൊക്കെണെങ്കി അമ്മക്ക് ആ സ്പോട്ട് തന്നെ ശരിക്ക് അമ്മള്
ആഹ് അതൊക്കെണ്ല്ലേ റേഞ്ച്ല്ലെങ്കിലൊക്കെ പിന്നെ ഓൺലൈന് ഭയങ്കര ബുദ്ധിമുട്ട സ്റ്റക്കാവും അതൊക്കെണ്ട് ആഹ് ഓഫ്ലൈനാവുമ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂല. പിന്നെ അതുല്ല കുട്ടികൾക്ക് പിന്നെ ഓൺലൈനാവ്മ്പോ ഒരു പേടിഉണ്ടാവൂല്ല. അഹ് കാര്ണം സ്ക്രീനിലല്ലേ ടീച്ചറ് അടുത്തല്ലല്ലോ. മറ്റേത് ന്നർഞ്ഞാല് കുട്ടികൾക്ക് അടുത്താവുമ്പോ എന്തെങ്കിലും ഒരു വികൃതി കാട്ടെ അല്ലെങ്കില് അങ്ങോട്ടുങ്ങോട്ടും ശ്രദ്ധിക്കാതിരിക്കക്കെ ചെയ്യുമ്പോൾ ടീ ടീച്ചേഴ്സ് വന്ന്ങ്ങാണ്ട് എന്തേലൊക്കെ ഒന്നു ർതായിറ്റൊന്ന് പേട്പ്പിച്ചാല് അഹ്പിന്നെ ശ്രദ്ധിച്ചിര്ക്കല്ലോ ഇതാവുമ്പോ പിന്നെ ടീച്ചറ് സ്ക്രീനല്ലേന്ന്ള്ളതില് ഇ ക്കും ചെയ്യും അങ്ങനൊക്കെണ്ലേ പ്പം.
ആഹ് അങ്ങനെ ഇങ് ഇങ്ങൻതൊക്കെ ഓരോ മറിട്സും ഡീമറിട്സും എല്ലാ കാര്യങ്ങൾക്കുണ്ടല്ലോ. പ്പ അതിലല്ലേ ഈ കു വല്ല്യ കുട്ട്യാളൊക്കെ ഇങ്ങനെ ഓരോ കോഴ്സ്ട്ത്ത്ട്ട് ടി ടി ടി ടി ടി സി മോണ്ടി സോറി ടീച്ചിങ് ആഹ് അതൊക്കെ ഈ ഓൺലൈകൂടെ പഠ ച്ച് ജോലി നേടുന്ന എത്ര ആളുകളുണ്ട്. ഉം
പ്പ അമ്മള്പ്പോ വീട്ട് വീട്ട്ലന്നെപ്പ അമ്മള് കല്യാണം കഴിഞ്ഞോലൊക്കേ ഇപ്പ നല്ലൊരു ഇതന്നേണ്. ഡിസ്റ്റന്റ് ആയിങ്ങാണ്ട്, ഓൺലൈൻ ആയിങ്ങൂണ്ടന്നെ ആഹ്, അങ്ങനെ ടീച്ചേഴസായിട്ട് കൊറേ കു കുട്ടികള്ണ്ട്. റേ അങ്ങൻ അതൊക്കെ നല്ലൊരു കാര്യന്നെ ഓൺലൈൻ ണ്ടായകൊണ്ട, ന്നാ പ്പിന്നെ കുട്ടികളും നമ്മെളെട്ത്തന്നെ ണ്ടാകും. അവരിം ശ്രദ്ധിക്കും ചെയ്യ നമക്ക് ഈ ക്ലാസ് അറ്റൻറ് ചെയ്യാനും പറ്റും.
അതെ അതെ ആ
അതൊക്കെണ്ട്. രണ്ടിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൂണ്ട് നല്ല ആ ഗുണങ്ങളൊക്കെണ്ട്, ആ മറ്റേത് ന്ന് പറഞ്ഞാല് നമ്മ്ക്ക് കു കുട്ടികളായാൽ പിന്നെ അവര് വലുതാവട്ടെ, അവരെ സ്കൂള് ചേർക്കട്ടെ, അത് കഴിഞ്ഞാലെ പ പറ്റുള്ളൂ പിന്നെ സ്കൂളിൽ ചേർത്താ പിന്നെ അവരെ പഠിപ്പിക്കണം, അപ്പൊ പിന്നെ നമ്മളെ ആ ഒരു
ആഹ
പിന്നെ സ്വപ്നോം കാര്യങ്ങളോ ആഹാ നമുക്ക് എന്തെങ്കിലും ആവണം. ആന്ന്ളെള ആ ഒരു ഇതൊക്കെ ഡ്രീമൊക്കെ പോകു നഷ്ട നഷ്ടപ്പെട ചെയ്യ, ഓഫ് വെറും ഓഫ്‌ലൈൻ ആയ കാലത്ത് അങ്ങനെയിരുന്നു.
ആ അതെ അതെ ഇപ്പൊ പിന്നെ നമുക്ക് കുട്ടികളെ വീട്ടിലിരുത്തിയാ അവർക്കും പഠിക്കാ നമക്കും പഠി കാ, ന്നട്ട് പിന്നെ കുട്ടികള് അ പഠി ച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്ക സ്കൂളൊക്കെ പോകാനൊക്കെ തൊടങ്ങി അവരൊക്കൊന്ന് അവരെ കാര്യങ്ങൾ ചെയ്യാനായ പിന്നെ നമുക്കൊരു ജോലിക്ക് ഇറങ്ങാലോ? ഇപ്പ എന്റെ ജ്യേഷ്ഠത്തിന്റെ മോള് ഓൺലൈനായിട്ട് അവള് പ്ലസ് റ്റു കഴിഞ്ഞതേയിരുന്നു. പിന്നെ കല്യാണവും കഴിഞ്ഞു. ഡിഗ്രി ഫുൾ ആകിയിട്ടില്ല. ഡിഗ്രി ഫസ്റ്റ് ഇയർ അങ്ങാണ്ട് പോയിട്ടൊള്ളു. പിന്നെ ഇപ്പൊ രണ്ടാമത്തെ മോക്ക് രണ്ടു വയസ്സായിറ്റൊള്ളൂ. അവള് ഇപ്പോ മോണ്ടിസോറി ടിടി സി
ഉ ഉം
ഒരു വർഷത്തെ കോഴ്സ് ഓൺലൈൻല്. കൊറേ എയ്താണ്ടാവും. പടി പടി ആ ആ ഒരുപാട് അസ് അസൈൻമെന്റും പഠിക്കാനും എക്സാമൊക്കെണ്ട്. അമ്പ അമ്പതിനാ
ക്രാഫ്റ്റ് വർക്ക് പോലൊക്കെ
ആ ആ ടി ടി സി ക്ക്ണ്ട്. അതൊക്കെ ചെയ്യണം പഠിക്ക ആണ് എക്സാം കഴിഞ്ഞു. പാസായി നാപ്പത്തയ്യായിര തോന്നണും ആ കോഴ്സിന് ഒരു വർഷത്തെ ആ ഒരു ആ ഒരു വർഷത്തെ കോഴ്സ് ഏരുന്നു. നാപ്പത്തയ്യായിരം ഇനി അവരന്നെ ഓൺലൈനൽക്കൂടെ തന്നെ കുട്ട്യേളെ കൊടു ക്ക ഓഫലൈനായിട്ട് വേണെന്ന്ണ്ടെങ്കി അങ്ങനിം പഠപ്പിക്കാ
ആഹ് അതൂണ്ട്. ഇപ്പ നമുക്ക് ഇപ്പ ചെറ്യേ കുട്ട്യേളാണ്ന്ന്ണ്ടെങ്കി ഇനിപ്പ ഓൺലൈനായികാണ്ട് അമ്മക്ക് റ്റൂ നക്കെട്ത്തൊട്ക്ക. ആ ഒരു നമുക്ക് ഇത് കഴിഞ്ഞേക്കന്നെ ആ ഒരു കോഴ്സ് കഴിഞ്ഞേക്കെന്നെ അമ്മക്ക് ആ അങ്ങനെ പ്ലേസ്മെന്റ് തരുമ്പൊ അതൊരു നല്ലൊരു കാര്യാണ്. മറ്റേത് പിന്നെ കുട്ട്യെൾ ഇതാവോള നമ്മുക്ക് ഇപ്പ ഓഫ്ലൈനായിട്ട് പോണന്ന്ണ്ടെങ്കി അത് വരെ കാത്ത്ക്കണ്ടെ. ഓൺലൈൻ ആകുമ്പപിന്നമ്മക്ക് ക്കങ്ങനെ ഒരു കാര്യണ്ട്. അത് കഴിഞ്ഞേക്കെന്നെ നമ്മക് ടൂഷൻ ക്ലാസ്സയിട്ടായിട്ടാണ്ന്ന്ണ്ടെങ്കില് നമുക്ക് ഇടുക്കാ പിന്നെ അധികും പേരൻറ്സും ഒക്കൊ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ മതിന്ന്ള്ളൊരു നൽക അത കൂടുതല് നമുക്ക് ശ്രദ്ധ കൊടുക്കാലോ അവർക്ക്
ഇൻഡിജ്യേഷൻ
ആ അപ്പൊ പിന്നെ കൊറേ പേരൻറ്സ് അധിക പേരൻസും അങ്ങൻ തന്നേണ് നല്ലത് നല്ല രീതിക്കെ. കുട്ട്യേളെ കിട്ടും ചെയ്യും ഓൺലൈൻ ആയിട്ട്
ആ പിന്നെ നമുക്കും വീട്ടിലിരുന്ന്ങ്ങാണ്ട് ഒരു മണിക്കൂർ നേരല്ലെ. ആ ഒരു മണിക്കൂറ് നമു മാറ്റിവെണം. ആ നമ്മളെ പണികളൊക്കെ ആ സമയയാവുമ്പേക്ക് തീർത്ത് വെച്ചാ ബുദ്ധിമുട്ടില്ലല്ലൊ ഇഞ്പ്പോ വീ ലു ഫാമിലി ആയിട്ടാണ് ഉമ്മെ ഉപ്പ്യെക്കെ ഇണ്ടെങ്കിലും ഒരു മണിക്കൂറല്ലെ അപ്പൊ ആ സമയത്തിന് നമുക്കുള്ള ജോലികളൊക്കെ എടുത്ത് വെച്ചാലും ആ മാറ്റി വെക്കാ പിന്നെ ഇഞ്പ്പം അവരെ ആരെങ്കിലും നമ്മളെ വിളിക്കാം വരാണെങ്കിലും കൊറച്ച് സമയൊക്കെ നമ്മൾ വീട്ടിലാകുമ്പ തന്നെ അവരോട് സംസാ രിക്കൊക്ക ചെയ്യാലൊ ഈ ട്യൂഷൻ എടു
ആഹ് ആഹ
ആ അതേപോലെ നല്ല ഗുണം
ഉം ആ റേയ്ഞ്ച് ഇഷ്യുന്നും ഇല്ലെങ്കി പിന്നെ പ്രശ്നം ഇല്ലാലെ.
ആ ഇല്ല ഇല്ല. അ വിഷയൊന്നുമില്ലെങ്കില് അതിന് വൈഫൈ ഒക്കെ ഇള്ളൊ വെച്ചാ മതിയല്ലൊ ഇപ്പം
ആ ആ അപ്പ പിന്നെ അങ്ങനെ
അതാണ് ഇന്നട്ട്. ഇന്നട്ട് നീ ആലോജിച്ച് നോക്ക് പിന്നെ. ഓഫ് ലൈനായിട്ട് കിട്ടാണ്ന്നുണ്ടെങ്കി അങ്ങനെ ചേർത്തേക്ക്.
ആ അപ്പൊ ഞാന് കുട്ട്യേള് ഇഞ് കണ്ണിനൊക്കെ കേടല്ലേ ഫുൾ ടൈം സ്ക്രീനിലാകുമ്പോഴൊക്കെ ഇങ്ങനെ. അല്ലെങ്കിലേ അവർക്ക് എന്തെലൊരു പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പം ഫോണിലാണ്. അപ്പൊ പിന്നെ ഇനി ഇതും ട്യൂഷനും അങ്ങനെ കൊടുത്താല് ഇഞ് ഫുൾ ടൈം ഒരു കളീന്ന് പറയുന്നത് പുറത്തു പോയി കളിക്കെ ഒന്നു ഇല്ലേ. കുട്ട്യേള് ഇപ്പത്തെ കുട്ട്യേള് അങ്ങനേണല്ലോ. പൊറ്ത്ത് പോയി കിളിക്ക്ണ പരിപാടി ഇല്ലല്ലോ. അല്ല ഈ നേരം ഒരു ഫ്രീ ടൈം സ്കൂൾ വിട്ടു വന്നാലേ അല്ലെങ്കിൽ സ്കൂള് ഇല്ലാത്ത ദിവസങ്ങളിലോ ഒക്കെ ഈ ഒരു ഫോണുമല്ലെ ഇരി ക്ക്, അതു പോലെ പിന്നെ ഹെ ഹോബിയും ഓരോ ടൈം പാസും ഫോണാണ്.
ഫോണാണ്. നമ്മളത് വെക്കാ നിക്കേരിക്കും കൊണ്ടോടാന്
നമ്മളാണെങ്കിൽ എല്ലാതും കഴഞ്ഞിട്ട് എന്തങ്കിലൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഫോൺ എടുത്തിട്ടേ ഉണ്ടാവൊള്ളു അപ്പോ അതിലേറെ വലിയ ആവശ്യം ആയിരിക്കും അവർക്ക് അത് നോക്കട്ടെ ഇത് നോക്ക ട്ടേ ഇനിക്ക് അങ്ങനെ ഗ്രൂപ്പിലയിച്ചക്ക്ണു ഇങ്ങനെ ഗ്രൂപ്പിലയ- ച്ച്ക്ക്ണു ക്ലാസിൽ അത് പറഞ്ഞിക്ക്ണു അപ്പൊ ഇനി വെറും ക്ലാസിത്തെ കാര്യേക്കാരം, ഹ്
ഹ് ഹ്, ഞാനൊക്കെ ഉറങ്ങ്ണെ നോക്കിനിക്കും.
ആ അതെന്നെ എല്ലാ കുട്ടികളുടെയും കാര്യം അതങ്ങനെ തന്നെ.
ഉച്ചക്കൊക്കെ കിടക്കുമ്പോളേ ഫോണും കൊണ്ട് കിടക്കും ഞാനെ ഇന്നിട്ട് വെല്ലെ
ആഹ്, ആഹ്, ആഹ് നമ്മളാണെങ്കില് നമ്മള് പണികളൊക്കെ കഴിഞ്ഞ്ങ്ങാൻള്ള ആ ക്ഷീണത്തില് ഇങ്ങനെ ഫോണ് നോക്കി കഴിയുമ്പോ തന്നെ നമുക്ക് ഉറക്കം വന്നിട്ടുണ്ടാവും പിന്നെ കയ്യീന്ന് ഫോണ് വീണത് നോക്കി നിക്കേക്കാരും കുട്ടികള് ചാടി പൊടിച്ചെടുക്കാന്, ഹ് ഹ്
അങ്ങനെയാണ് അപ്പളേ കിട്ടുള്ളൂ അവർക്ക് ആഹ്, മ്
അതന്നെ ആ പിന്നെ ഏതായാലും ഇഞ്ഞ് ഒന്നും കൂടെ അന്വേഷിച്ച് നോക്ക- ക്കണം, ഇഞ്ഞ്പ്പൊ ഓഫ് ലൈനായിക്കാണ്ട് നല്ല ടീച്ചേഴ്സിനൊക്കെ കിട്ടുവാണെങ്കില് അപ്പൊ ഇഞ്ഞ് ചില ടീച്ചേഴ്സ് നമ്മളെ വീട്ടിൽ വന്നിട്ടൊക്കെ എടുക്കുവല്ലോ അപ്പ ആവുമ്പ നമ്മളെ ശ്രദ്ധയും ഇണ്ടാവും. അതും നോക്കണം ആഹ് പിന്നെ ഓ ആഹ് പിന്നെ ഇപ്പ സബ്ജക്ടുകൾ എനിക്ക് മാത്‍സ് ഒക്കെ ആവുമ്പോഴേ അത് പിന്നെ കൂടുതല് ഓഫ് ലൈനായിങ്ങാണ്ട് എടുക്ക് ക്ക് ആണ് കൂടുതല് പിന്നെ മെച്ചം എന്നൊരു തോന്നല് കുട്ടിൾക്ക് മാത് സ് കുറച്ച് ടഫ് ആണ്.
ആണോ?
മറ്റുള്ളതൊന്നും വിലിയ കുഴപ്പമില്ല പിന്നെ ഓൺലൈൻ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല മാത് സിന്റെ കാര്യൊക്കെ ആവുമ്പോ എത്ര അങ്ങട്ട് പറഞ്ഞാലും അതങ്ങോട്ട് മനസ്സിലാവൂല.
നിന്റെ അടുത്താണ് എന്നൊള്ളെന്ന് ഇണ്ടെങ്കില് പിന്നെ ഓഫ് ലൈൻ തന്നെ നോക്കിയേക്ക്.
ആഹ്, നോക്കിയോക്കട്ടെ ഏതായാലും ഞാന്.
ആഹ്.
ശരി എന്നാ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കണ്ടെന്ന സംശയം ഇണ്ടെങ്കിട്ടോ ശരി എന്നാ ആഹ്.